ഹലോ
ഓ കേക്കാ കേക്കാം കേക്കാ കേക്കാം എടീ നീയേ എനിക്ക് മറ്റേ അന്ന് ഇപ്പ അന്നൊരുസം നീ പറഞ്ഞില്ലായിരുന്നു എനിക്ക് മറ്റേ ഇത് പറഞ്ഞു തരാന്ന് ഒരു സാ എന്തോ റെസിപ്പി ഉണ്ടായിരുന്നല്ലോ
ബട്ടർ ചിക്കനോ
ആഹ് ആഹ് ആഹ് ആഹ് അത് തന്നെയെ നാളെ ഉണ്ടാക്കാൻ അപ്പൊ നീ അതിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തരോ
ആ ഓക്കേ ഇത് എന്റെ റെസിപ്പിയാണ് എ വച്ചാ കറക്റ്റ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് വെച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാ മതി
നീ ഉണ്ടാക്കിട്ടുണ്ടോ ഇത്
ആഹ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നത് പിന്നെ കുറച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് പ്പം നമ്മൾ നമ്മളെ മസാല മാറ്റി ചേർക്കുമ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി
ഓ ഓ ഓ
ഇത് നമ്മള് ഇതിന് എടുക്കാനുള്ള ബോൺലെസ് ചിക്കനാണ് എടുക്കാനുള്ളത് അതായത് എല്ലില്ലാത്ത ചിക്ക ക്കന്റെ പീസുകളില്ലേ അതാണ് നമ്മൾ എടുക്കാനുള്ളത് എന്നിട്ട് എടുത്തിട്ട് നമ്മൾ എന്തെയ്യണം ഇത് കുറച്ച് മസാല ചേർക്കണം അതായത് മഞ്ഞപ്പൊടി, ഉപ്പ് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി ഇങ്ങനെ കുറച്ച് മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് ട്ട് പോരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മള് അത് ഇതാവാനായിട്ട്ന്ന് എല്ലാം സെറ്റ് ആായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം
ആഹ്
എന്നിട്ട് ബട്ടറിൽ സോൾട്ട് ചെയ്യണം ബട്ടറിൽ ശകലം ബട്ടറി ഇട്ടിട്ട് ഈ ബട്ടറിനകത്ത് വേണം നമ്മൾ ചിക്കന ഫ്രൈ ചെയ്തെടുക്കാ എന്നാലേ ഇതിന് ടേസ്റ്റ് വരുത്തുള്ളൂ ആ ഫ്രൈ മീൻസ് ഫ്രൈ എന്ന് പറഞ്ഞാ ആ ഒ ഒത്തിരി അങ്ങ്ല്ലെ ഭയങ്കര നമ്മള് സാധാരണ ചിക്കൻ വറക്കുന്ന പോലെ അത്രയും അങ്ങ് ഫ്രൈ ആക്കണ്ട ചെറുതായിട്ടൊന്നില്ല പുറം മൊഴി ആഹ് ആഹ് മൂപ്പിച്ചെടുക്കണം പുറമേ ഒന്നും മൂപ്പിച്ചില്ല ഗ്രില്ല് ചെയ്ത് നമ്മള എടുക്കത്തി അതുപോലെ എടുക്കണം എന്നിട്ട് ആ എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ഇതിന് മസാല ഇപ്പൊ ഈ ഫ്രൈ ചെയ്ത് ചിക്കൻ നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ഈ ബട്ടറിൽ തന്നെ എന്ത് ചെയ്യണോന്ന് കൊറച്ച് സവാള പിന്നെ തക്കാളി തക്കാളി ഇടാനുള്ളതെന്ന് വെച്ചാൽ ഈ തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ ത കളി ഇതിനകത്തിടാൻ
ഓ അപ്പൊ നമ്മൾ ഈ ചൊ അപ്പൊ നമ്മൾ ഈ തക്കാളി വേവിക്കണോ
ആഹ് വേവിക്ക എന്ന് വെച്ചാ വേവി നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ ചൂട് വെള്ളത്തില് ഒന്ന് കുറച്ചു നേരം തക്കാളി ഇട്ടാ തന്നെ നമുക്ക് തൊലിങ്ങനെ ഇള ക്കി എടുക്കാം പറ്റും. വേവിക്കണോന്നില്ല. തൊലി എളക്കീട്ട് ആ അങ്ങനെഇട്ടിട്ടീ ഇതിന്റെ എ ഈ എന്തുവാണ് നമ്മളെ ഈ താ സവാളേടെ കൂടെ ഇട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത എടുത്താ മതി എന്നിട്ട് ഉപ്പു ഇടണം പിന്ന മെയിൻ ആയിട്ട് ചേർക്കാനുള്ളത് നമ്മളെ ക്യാഷിനട്ടില്ലേ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് കുറ ച്ച് നേരം നമ്മള് എ ഈ വെള്ളത്തില് തെ ഒന്ന് നമ്മളിപ്പ ഇന്ന് ചിക്കം കറിണ്ടാക്കണങ്കി തലേ ദെവസം അണ്ടിപ്പരപ് വെള്ളത്തി റെച്ചേക്കണം അല്ലാന്നുണ്ടെങ്കില് ആ അല്ലാ ന്നുണ്ടെങ്കില് ഈ അണ്ടിപരിപ്പ് പിന്നെ നമ്മള് ചൂട് വെള്ളത്തി ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കണം
ഒക്കെ ക്കെ
എന്നിട്ട് അപ്പഴ് നമുക്കിപ്പോ പെട്ടെന്നാണ് ചിക്കൻ കറിണ്ടാക്കുന്ന തോന്നുന്നങ്കി അപ്പ നമ്മള് കുറച്ച് ചൂടു വെള്ളം എടുത്തിട്ട് അതില് അണ്ടിപരിപ്പ് ട്ട് വെച്ചിരുന്നാലും മതി
ആഹ് ആ അപ്പൊ അങ്ങനെ പറ്റൂ
ആഹ് അങ്ങനെയും പറ്റും നമ്മളിപ്പോ നേരത്തെ പ്രിപ്പയർ പ്ലാൻ ചെയ്യുവാണെങ്കില് നമ്മള് എന്ത് ചെയ്യണം നേരത്തെക്കെ ചൂട് വെള്ളത്തി നേരത്തെ സാധ വെള്ളത്തിലിട്ട് അടച്ചു വച്ചാൽ മതി ഇതിപ്പോ നമ്മളിങ്ങനെ പെട്ടെന്ന നമുക്ക് ഇങ്ങനുമ്പ ആ ചിക്കൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാ കുറച്ച് ചൂട് വെള്ള ഇതിലീ കാശ്യുനട്ട് ഇട്ട് വെച്ചിരുന്നാ മതി എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണഎന്ന് വെച്ചാ എന്നിട്ട് ഈ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച ക്യാഷനെട്ടിനെ ക്യാഷിനട്ടും കൂട നമ്മളീ ആ നമ്മളീ സവാള വഴറ്റ്ന്ന്ല്ലേ അതിനകത്ത് ഇടണം എന്നിട്ട് പിന്നെ കുറച്ച് ആ ഇ നമ്മളിതുണ്ടല്ലോ ആ എന്തുവാ വെളുത്തുള്ളി കൊർ നമ്മളെ ഇതൻസരിച്ച് വെളു ത്തുള്ളി ആ വെളുത്തുള്ളീം കൂടെ ചേർത്ത് പിന്നെ കൊർച്ച് മൊളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നല്ലതു പോലെ വഴറ്റിയെടുക്കണം.
അല്ലെ ഈ കാഷ്യുവിനെട്ട് ഇത് ചെയ്യണ്ടേ മറ്റേ മിക്സിയിൽ അടിക്കണ്ടേ
അതൊക്കെ പിന്നെയാ ഇനിയാ വരുന്നേ അതൊക്കെ
ഓ ഓക്കെ ക്കേ
തായത് ഇപ്പൊ നമ്മളീ വെള്ളത്തിലിട്ട് കുതിർത്തയിനേഷം ഈ നമ്മള് ഇതിലിട്ട്ട്ടൊന്ന് വഴറ്റിയെട്ക്കെം വേണം. ഇട്ടാ മതി ഇല്ലെങ്കി നമ്മളിപ്പോ ഈ വഴറ്റുന്ന തക്കാളിയും ഈ ആഹ് നമ്മള് ഈ സവാളയും കൂടെ തണുത്തതിന് ശേഷം നമ്മള് മിക്സിയിൽ അടിക്കണം അതാണി റ്റ്മസാല അപ്പടിട്ടടിച്ച് ഇട്ടാലും മതി അല്ല നമുക്ക് ഇപ്പൊ വേണങ്കി ഈ മസാല കൂടെ ആവുമ്പം ഈ ക്യാഷ്നട്ടും കൂടെ കടന്ന് വയണ്ട് വരും അപ്പൊ നമുക്ക് അടിച്ചെടുത്താലും മതി എന്നിട്ട് ഈ അടിച്ചെടുത്ത സാധനം നമ്മൾ മിക്സിയിൽ നല്ല പോലെ അരച്ച് നല്ല ഇങ്ങനെ നല്ല തരി തരി പോലെ ഇരിക്കരുത് ഫുൾ നല്ല പേസ്‌റ്റായിട്ട് വരണ് നല്ല ആഹ് നല്ല കട്ടിക്ക് വരണം പേസ്റ്റ് ആയിട്ട് വെള്ളം പോലെ ഇരിക്കരുത്
ഉം
എന്നിറ്റ് നമ്മള് പ വീണ്ടും പാൻ ചൂടാക്കീട്ട് അതില് വീണ്ടും ബട്ടറ്ട്ട് ട്ട് നമ്മളീ അട്ച്ചു വെച്ച വെ ഈ അ നമ്മുടെഈ അരപ്പില്ലേ ഈ അരപ്പ്ന് നമ്മള് എ പാൻലോട്ട് ഒഴിക്കണം ബട്ടർ നമ്മള് ഞാൻ അന്നൊരു ഹൺണ്ട്രഡ് ഗ്രാംസ് ബട്ടർ എടുത്താര്ന്ന് അത് ഫുള്ള് ഞാൻ യൂസ് ചെയ്തായിരുന്നു ഞാനത് എത്ര ഗ്രാമെന്ന് വച്ചാ ആ ന ഒരു ഒരു കിലോ ചിക്കൻ വെച്ചാ അതില് തന്നെ നമ്മള് എല്ലൊക്ക വരുവല്ലൊ അതെല്ലാം മാറ്റീട്ട് പീസുകള് മാത്രം നോക്കി എടുക് ട്ടാണ് ഞാൻ വെച്ചത് ആ അരക്കിലോ ഒക്കെ വരുവായിരിക്കും എന്നിട്ട് ആ എന്നിട്ട് നമ്മള് ഈ ആ ഈ അരപ്പിനെ നമ്മളൊഴിച്ച ഞാൻ ന അതിലൊന്ന് കുറച്ച നേരം ഒന്ന് ആ ഒരു ആ ഒരു ഇത് മാറുന്നതു വരെ ഒന്ന് സോർട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ നമ്മൾ പൊരിച്ച വെച്ച ചിക്കനില്ലേ ബട്ടറിൽ സോൾട്ട് ചെയ്ത് വറുത്ത റത്ത് വച്ചത് ഇതും കൂടി ആ ഇതും കൂടി ഇതിനകത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് പിന്നെ കൊറച്ച് എന്തുവാ നമ്മുടെ ഇതണ്ടല്ല ഫ്രഷ് ക്രീം ഇല്ലേ ഫ്രഷ് ക്രീം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ യൂസ് ചെയ്യണന്നില്ല ഫ്രഷ് ക്രീം വേണെങ്കിൽ ചേർത്താ മതി ചേർക്കണന്ന് നിർബ- ബന്ധം ഒന്നുമില്ല പിന്നെ മറ്റേ കസ്തൂരിമേത്തിണ്ടല്ലോ മറ്റേ ഉലുവ വയുടെ ഇലയാണ് ആ സാധനം ആ ആ അതൊന്ന് ആ പച്ചക്കളർ ആ സാധനത്തിന് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചന്ന് ഞരിക്കിയിട്ട് മീൻസ് ഇന്ന്അഹ് കയ്യിൽ വെച്ചത് പൊടിപ്പി പൊടിക്കണം ഒന്ന് ഞറക്കിയിട്ട് അതും ഇട്ട് കേട്ട് ചിക്കൻ ഇട്ടൊന്ന് കൊറച്ച് ആ കസ്തൂരി മേത്തി
മേത്തി
ആ ഇത് പക്ഷെ ഇത് പല റേഞ്ചിലും ഉണ്ട്ട്ടാ ആ എന്നൽ സൂപ്പർ മാർക്കറ്റിൽ തന്നെ അത് പല റേറ്റിന് വല മറ്റേ ഈ വലിയ വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞ അത് ഭയര റേറ്റാണ് കിട്ടുന്നത് അല്ല നമ്മള് സാധാ നമ്മളീ ഏലക്കഒക്കെ വരുന്ന ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പത്തിൻ്റൊക്കെ കവറുകള് ആ ആ കവറില് ആ ആ കവറിൽ ഈ കസ്തൂരിമേത്തി വരും അത് ഈ ഞങ്ങൾ ഇവിടെ അശോക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങും അതെത്ര ഇരുപതോ മുപ്പതോ അത്രങ്ങാണ്ടോ ഉള്ളൂ
ഓ അത്പി ഞ ഞങ്ങളന്ന് അതട്ട് മറ്റേ ഇവടെ വീട്ടിൽ പോയില്ലായിരുന്നോ ജാസ്മിന്റെ വീട്ടിൽ പോയപ്പ ഐശ്വര്യ പനീർ ബ മട്ടൺ മസാല ഉണ്ടാക്കില്ലേ അന്ന് ഐശ്വര്യ ഇതിന്റെ ഒരു വലിയ പാക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു
ഓ അത് അ ഭയങ്കര റേറ്റ് ആണ് നമ്മളിങ്ങനെ വലിയ വലിയ കടകളിൽ നിന്ന് വാങ്ങുമ്പോ അത് ഭയങ്കര റേറ്റ് റ്റ ചെറിയ കടകളിൽ നിന്ന് വാങ്ങുമ്പോ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും
ഇത് മറ്റേ ഒത്തിരി വലിയ പാക്കാത്രി അവളു
ഓ അതുകൊണ്ടായിരിക്കും ഇത് ഇത് കുഞ്ഞന് നമുക്ക് എത്ര ആവശ്യന്ന് വച്ചാ ഇതാണ് നമ്മളെ ഈ ബട്ടർ ചിക്കന്റെ ടേസ്റ്റ് വരുന്നത് ഈ കസ്തു- തൂരിമേത്തി ഫ്ലേവർ തരും നമ്മളെ കറിയുടെ ഫ്ലേവർ മെയിൻ സാധനം ഈ ഇതാണ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിക്കുകയാണെങ്കിൽ പ- ക്ക നമുക്ക് ആ റെസ്റ്റോറന്റ് സ്റ്റൈല് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ കിട്ടും
ആ എനിക്ക് തോന്നുന്ന അന്ന് അന്ന് ഈ ഐശ്വര്യ ഉണ്ടാക്കിയത് ഇതിന്റെ ബട്ടർ ചിക്കൻ മാറ്റി പനീറിട്ടത് ട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു
ഈ പനീർ നമ്മൾ സോട്ട് ചെയ്യും ചിലരന്ന് പറയുമ്പെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പം ഈ ചിക്കൻ ഇങ്ങനെ വേവിക്കത്തില്ല മീൻസ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കത്തില്ല ഫ്രൈ ചെയ്യാതെ ചിക്കൻ അതുപോലെ വേ ജസ്റ്റ് ഒന്ന നമ്മൾഈ പുഴുങ്ങിയെടുക്കത്തില്ലേ
അതാണ് ഞാൻ നിൻ്റെടുത്ത്ആദ്യം ചോദിച്ചത് ചാ ഇ പനീറ് പുഴുഞ്ഞിയെടുക്കുന്ന പോലെയണാ ചെയ്യുന്നേന്ന്
ആ അല്ലല്ല പനി അത് അങ്ങനെ പുഴുങ്ങിയ എടുക്കുമ്പോ അതിന് സത്യം പറഞ്ഞ ടേസ്റ്റ് കിട്ടത്തില്ല അതൊരുമാതിരി നമ്മളെ സാധാ ചിക്ക- ചിക്കൻ കറി പോല ഇരിക്കും പക്ഷെ അതേ സമയ നമ്മൾ ഇതിനൊന്ന് വറു ത്തെടുക്കുകയാണെങ്കിൽ ചിക്കനും നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്കും നല്ല ടേസ്റ്റ് ആണ് അതേപോലെ പനീർ ആണ് നമ്മൾ ഉണ്ടാക്കണെങ്കിലും പനീർ ഫ്രൈ ചെയ്തില്ലാ എങ്കിൽ അതില് പിരുന്ന് പിരുന്ന് പോകും ഒരുമാതിരി ഇരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോ നമുക്കത് കഴിക്കാനും ഒരു ടേസ്റ്റ് ആണ് ഒരു വേറെ ടേസ്റ്റ് കിട്ടും നമുക്ക് അയിന് നമുക്ക് കറക്റ്റ് ആയി ഒരു റെസ്റ്റോറന്റ് ടേസ്റ്റ് കിട്ടും ആഹ് ന്നെട്ട് ഇത് ഇങ്ങനെ നി മിക്സ് ചെയ്ത് കുറച്ചേരം തണ്ത്തിട്ട് നമ്മൾ കഴിക്കണം അതിനാണ് ടേസ്റ്റ്
ഓഹ് ഈ ചിക്കൻ കറി ചപ്പാത്തീല് മുങ്ങീട്ടാ ഫ്രൈഡ് റൈസാ
പാത്തിര ഫ്രൈഡ്റൈസ് നാൻ പൊറോട്ട എല്ലാത്തിൻ്റൂടെയും കഴിക്കാ
ഓഹ് ഓഹ് ഓഹ് അമ്മു വന്നപ്പഴാ നീ ഉണ്ടാക്കിയെ
ആഹ് അമ്മ അമ്മ വന്നപ്പോ അമ്മ ഉണ്ടാക്കൂത്
ഓഹ് ഓഹ് ഓഹ്
അം നമ്മള് ബട്ടർ ചിക്കനുണ്ടാക്കീട്ട്ണ്ട് പിന്നെ എന്തുവാ ചില്ലി ചിക്കന്ണ്ടാക്കീട്ടുണ്ട് ചിക്കൻ കൊണ്ടാട്ടം പിന്നെ അൽ നമ്മൾ വീട്ടില്ണ്ടാക്കീട്ടുണ്ടായിരുന്ന് പിന്നെ അങ്ങനത്തെ കുറെ സാനങള് വെറൈറ്റി സാനങ്ങള് അമ്മ ഉണ്ടാക്കും അപ്പൊ പിന്നെ ഇത് ഈ സാനം ഞാൻ ഉണ്ടാക്കി നോക്കിതായിരുന്ന് പിന്നെ ഏഹ് ചിക്കൻ ന്യൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട്ണ്ട്
ഓക്കെ ഓക്കെ
കിട് അതി യിതിനാണെങ്കി നമു മുക്ക് സോസ് ഒന്നും വേണ്ടല്ലോ മറ്റേ ഈ ചില്ലി ചിക്കനെക്കെ ഉണ്ടാക്ക്മ്പഴാണ് നമുക്ക് ഒത്തിരി സോസൊക്കെ വേണ്ടത്
ഔഹ് ഇവിടെ പിന്നെ മറ്റേ ബട്ടറും ബട്ടറും പിന്നെ ക്രീമും മതിയെല്ലേ
ബട്ടറും ക്രീമ് വേണം നിർബന്ധഇല്ല വേണോങ്കിൽ ഒഴി ചേർത്താമതി പിന്നെ ക്യാഷിനട്ടും വേണോന്നേ ഉള്ളൂ ക്യാഷിനട്ട് സ്ര ചെല ക്യാഷ്നട്ട്ണ്ട് മറ്റൊരുമാരി ചെവ വരും നല്ല ക്യാഷിനട്ടോക്കി ഇട്ടില്ലാന്ന്ണ്ടെങ്കില് കറിക്കാ ഒര് ചെവ കേറിവരും അങ്ങനൊരു പ്രശ്നൊണ്ട് നമ്മളെ മറ്റേല്ലേ പായസത്തിലിടുന്ന ഈ അണ്ടി പ്പരിപ്പുണ്ടല്ലോ ചിലത് അഴിക്കിയായിരിക്കൂല്ലേ കിട്ട്ന്നെ അതാണീല് കനച്ച ചെവ ആഹ് കനച്ച ചെവ ണ്ടെങ്കീ ആ ഒരു ടേസ്റ്റ് നമ്മളെ കറി ക്കി വരും പക്ഷെ അതേ സമയം നശിച്ചാ ആഹ് ഒരുപ മിക്സിലിട്ടിട്ടല്ലേ നമ്മൾ അരക്കെന്നെ കാരണം ചീപാ ക്രീമിന് പകരം നമ്മക്ക് ക്യാഷിനട്ട് അധികം ചേർ പ്പത്തന്നെ നമ്മളെ കറിക്ക് ടേസ്റ്റ് കൂടും
ഓഹ് അത് പിന്നെ നല്ലെണല്ലോ
ആഹ് അപ്പൊ അത്കൊണ്ട് ഈ സാനം കനച്ചതാണെങ്കി നമക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അങ്ങനെ ഒരു പ്രശ്നം ആഹ് ഉണ്ട്
ഓഹ് അങ്ങിനെ ഉണ്ടല്ലേ
ആഹ് പിന്നെ ഈ കസ്തൂരി മേ പി പിന്നെ നിങ്ങക്ക് നിനക്ക് വേണെങ്കെ സവാള വാട്ട്ന്ന സമയത്ത് വേണെങ്കിൽ നിനക്ക് മറ്റേ നമ്മളെ മല്ലിയെലല്ലേ മല്ലിയെലയും കൂടെയൊക്കെ ഇടുവാണെങ്കില് ആഹ് കൊറച്ചും കൂടി ആഹ് ടേസ്റ്റ് വരും, എന്നോച്ചാ ആ നമ്മള് കറീല് കറി റെഡിയായേന് ശേഷം ഇട്ട് കഴിഞ്ഞാ കൊള്ളത്തില്ല. അതിന് പകരം ആഹ് മറ്റേ ഇത് ഇട്ടിട്ട് ഇതിടുമ്പോ ആഹ് അത് ഇടുന്ന ടൈമിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാ നമ്മൾ അരയ്ക്ക്ന്ന ടൈമിൽ ഇട്ട് കഴിഞ്ഞാ നല്ല ടേസ്റ്റായിരിക്കും അടിപൊളിയായിരിക്കും ടേസ്റ്റ് കൂടും
ഉം ഉം ഉം ഓക്കെടാ താങ്ക് യു ഓക്കെടാ ഓക്കെ
ഉം ശരി